ഹലോ കേക്ക്
ആഹ് എന്തൊക്കെ? ആഹ് ഇല്ല കിടന്നിട്ടൊന്നുല്യ ഇക്ക വന്നിട്ടില്ല
അതെ ലേറ്റ് ആവോ നല്ലോം
ഇപ്പൊ വീ പന്തൽന്റെ സമയായതോണ്ടേ
അതെലേ
ആഹ് വരാന്ന് പർഞ്ഞ് വിളിച്ചിരുന്നു ആഹ്
കുട്ടികളോ ഒർങ്ങിയോ?
കുട്ട്യേളതാ ഒരാൾ ഒറങ്ങി ഒരാൾ ഒറക്കാണ് ചെറിയാൾ ഒന്നര വയസ്സായൊരാൾ ഒർ ഒറക്കാണ്
അതെലെ ആ ആ അങ്ങനെ ആഹ് ഒരാളതാ ചെറുത് മടില് കിടക്ക്ണ്ട് ഒരാൾ അതാ വലിത് ഉറങ്ങി.
ഏഹ് ഭക്ഷണം കഴിച്ചോ?
ഓഹ് കഴിക്കലൊക്കെ കഴിഞ്ഞു അപ്പ ഇന്നിപ്പോ ലീവല്ലേ ഫോണോന്ന് നോക്ക അം പറ്റിലാ അപ്പൊ ഒന്ന് വിളിച്ച് നോക്കട്ടെന്ന് എന്നിട്ടങ്ങ് വിളിച്ചതാ
ആഹ്
മ് മഴേ ഇണ്ടോ?
മഴ ഇങ്ങനെ ഇടവിട്ടിങ്ങനെ ചെറുതായിട്ട് ഇന്നലത്തെത്ര ഇല്ല
ആഹ് ന്നാ ഇങ്ങോട്ടൊക്കെ നല്ല മഴെയിരുന്നു. ഇപ്പോ ഒരു ഉച്ച സമയത്തൊക്കെ നല്ല ഇറുട്ട് കുത്തിയ മഴെയിരുന്നു
ട്ടില്ല ആഹ
ആണല്ലേ തുണികളോണങ്ങാനൊക്കെ എന്താ ചെയ്യാ
മിഷീൻ ഇണ്ട് അതില് ഇങ്ങനെ ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇടും
അതെല്ലെ ആഹ അല്ലാണ്ട് ശെരിയാവൂലേ വെയിലൊന്നും ഇപ്പ വരന്നൂല്ല.
കൊറേ ഇടങ്കാർയിക്കണ് ആദ്യാക്കെ
ഉം
ആഹ് ഞാനും മൂന്നാമത്തെ പ്രസവത്തിന്റെ ടൈമിലാണ് ഇത് വാങ്ങിയത് മിഷൻവാങ്ങിയത് ഉം അപ്പൊ പിന്നെ ഒരുപാട് ഉപകാരപ്പെടും
ആഹ് കുട്ടികളൊക്കെ ഇണ്ടാവകോയി തിരുമ്പാനും അതാണ് അവന്റെ കുപ്പായ ഉണങ്ങിക്കിട്ടുല്ല
ആഹ് കട്ടിള്ള കുപ്പായായ തോണ്ടേ
ആഹ് ഒണങ്ങാനും
ജെയ ജെയ്സി പോലത്തെ കുപ്പായങ്ങളൊക്കെ പെട്ടെന്ന് ഉണങ്ങും പക്ഷെ എങ്ങനത്തെ കുട്ടികളുടെക്കെ ആകുമ്പോ ഉണങ്ങാൻ പണിയാണ് പിന്നെ സ്മെല്ലും വരും അങ്ങനെയൊക്കെ
ആഹ എന്നാല ആ വേയില് കിട്ടിയിട്ടുള്ള ഒരു ഉണക്കം വേറെയാണ് നമ്മള് പേൻന്റെ ചോട്ടില ഇട്ടിട്ട് ഉം ഇതമ്പോൾ തന്നെ നമുക്ക് ഒണങ്ങിയിട്ടില്ലന്നൊരും തോന്നലായിരിക്കും
ആഹ്
ഉം പിന്നെ എന്താ രാവിലൊക്കെ നേർത്തെ എണീക്കുവോ
ആഹ് എന്നാ ഞാൻ നാളെ ഞായറാഴ്ചയാണ് ആ ഓ ൻകൊറച്ച് വൈകും ഈ നേരം വൈ ഈ ഒന്നാമത് നേരം വൈകി കെടന്നാ തന്നെ നീക്കാം വൈകും
നീയ്ക്കാം മടിയാ അത് ശരിയാണ്
പിന്നെ പിന്നെ ഈ മഴിം തണുപ്പും കൂടാകു
ആഹ ശരി അപ്പൊ തോന്നും പത്ത് മിനിറ്റ് കിട കഴിയട്ടെ പത്ത് മിനിറ്റ് കഴിയട്ടെ അപ്പോ ഫോണിക്ക് നോക്കുമ്പോൾ സമയ ഓടികൊണ്ട് പോയിരിക്കും അല്ലെങ്കിൽ സമയം പോവില്ല ഒന്നും പോവില്ല
ഉമ്മ അവിടെണ്ടായിരുന്നു ഉമ്മ ഉള്ള സമയത്ത് നേരത്തെനെച്ച റെഡി ആവണം ഉമ്മട ഇല്ല നമ്മ വിരുന്നക്ക അപ്പ പിന്നെ സവാദാനെണിക്കും
ആ മെല്ലെ എണിച്ചാ മതി ആഹ് ശരിയാണ്
പിന്നെ ഇക്കാക്ക് പണിക്ക് പോണം അപ്പോ നേരത്തെ പോവാണെങ്കിൽ പിന്നെ നേരത്തെ നീച്ചിട്ട് ചായൊന്നും കുടിക്കൂല പോകുമ്പോ
അതെല്ലേ ഉം ഉം അനപ്പൊ പൊറത്തുന്ന്
സാവാദാനം നീച്ചാ മതിന്ന് പറയും
ആഹ് അന്റെ കുട്ടിൾതെ നോക്കുമ്പോ തന്നെ നമ്മുക്കന്നെ ഇങ്ങട് ഭയങ്കര ക്ഷീണായിരിക്കും
ആഹ് രണ്ടാമത്തെ ആൾക്ക് പനിയാണ് അപ്പൊ ആ കാരണത്താൽ തന്നെ ഓന് ഇപ്പം ഭയങ്കര കുറുമ്പും വാശിയാണ് അപ്പോ ഓന്റെ കൂടെ തന്നെ ഇങ്ങനെ നിക്കണം ഇന്ന് ഇപ്പോ കൊറേ കൊറേ കഴിഞ്ഞിട്ടാ പണി കഴിഞ്ഞിക്കിണത്
ഉം നമുക്ക് നമ്മുടെ പണി ഒരുങ്ങിയില്ലെങ്കിൽ ആകെ ഒരു എടങ്ങേറ
ആ പിന്നെ അതല്ലേ മക്കക്ക് വയ്യെങ്കി പണിയെടുത്താ കഴിയുന്നില്ല
കഴിയൂല്ല ഒന്നുല്ല
ആഹ്
അവര് പനിയൊക്കെ മാറി സെറ്റായി വരുമ്പേക്കും നമ്മള് അങ്ങ് എന്തുപോലെ ആവോ ഇവിടെതേ ചൊമ വന്നപ്പോ അതല്ലേ കഞ്ഞിയൊന്നും കൊടുത്താലും കുടിക്കൂലല്ലേ
നിയൊന്നും പറ്റൂല ഓന്ക്ക് എങ്ങനെയാ വച്ചാല് ഓന്ക്ക് ഇഷ്ടപ്പെട്ട കൊറച്ച് ഭക്ഷണങ്ങളുണ്ട് അത് മാ ത്രം കഴിക്കുള്ളൂ പഴങ്ങളോ പച്ചക്കറിയോ ഒന്നും ഓൻ കഴിക്കൂല
അതെല്ലേ
ആഹ് ഏഹ് മറ്റേ രണ്ട് മക്കളും കൊണ്ടോയി കൊണ്ടോയി ആഹ് അപ്പോ ഓ മരുന്നൊക്കെ ഉണ്ട് മരുന്ന് കുടിക്കാനൊക്കെ മടിയാണ് ഓരോന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുടിപ്പിക്കും മരുന്ന് കുടിച്ചിട്ട് മാത്രം കാര്യ ഇില്ലല്ലോ ഭക്ഷണം കഴിക്കണ്ടേ
കഴിക്കണേ നല്ല ക്ഷീണം തട്ടു ചെലപ്പൊളി
നല്ല ക്ഷീണം ഇണ്ടവക്കേ അവൾക്ക് നീച്ച് നിക്കാൻ വയ്യ കെടത്തം തന്നെ വയ്യ വയ്യാ പറഞ്ഞിട്ട് നമ്മക്കാണെ അത് കാണുമ്പോ ഭയങ്കര വെഷമാണ്
ഇല്ലാ പിന്നെ അതൊക്കെ ശരിയാണ് എന്താലേ ഇവിടതെ
ഓക്കൊക്കെ എങ്ങനെയെങ്കിലുവൊക്കെ ആഹ നമുക്ക് എങ്ങനെയെങ്കിലും എങ്ങനെ പിടിച്ച നിക്കാൻ കഴിയും മക്കൾ അങ്ങനെയല്ലല്ലോ നമ്മളെത്ര വയ്യെങ്കിലും പണികള് കയ്യ ത്തേച്ചിട്ട് നമ്മള് നിക്കും മക്കൾക്ക് ഇങ്ങനെയല്ലല്ലോ
ആഹ് ഉം മക്കള മക്കള് അവർക്ക് ഒരു പ്രത്യേക ചെറ വാശി അപ്പോളേ ഇരിക്കും കൂടുന്നുണ്ടാവുക
ഭയങ്കര വാശ്യം കുറുമ്പ് ഴിക്കാരം അപ്പൊ ഓരോ കാര്യങ്ങളും മാത്രം നമുക്ക്ങ്ങനെ ചെയ്യണം
ഉം ഇനിയിപ്പോ പനിയൊക്കെ മാറിയാലോല്ലേ ഇനിയിപ്പോ വിട്ടാക്കാൻ പറ്റുള്ളൂ സ്കൂൾ പോണ്ടോ ആള്
ആഹ് എൽ കെ ജിയിലാണ്
അണല്ലേ ആഹ് ആഹ്
ആഹ്
ഇപ്പൊ ഈ മഴ കാരണം ഇപ്പൊ കൊറേ പേര്ക്ക് സൂക്കേടന്നെ
അതെ ഈ കാലാവസ്ഥ ഭയങ്കര ചിലർക്കൊക്കെ ഉണ്ട് വൈറസ് പനിയൊക്കെല്ലേ
ആഹ് അതൊക്കെ ആഹ് ഞാനതുപോലെ എന്റെ വീട്ടി പോയാലേ അതെ പെട്ടെന്ന്ണ്ട് വെള്ളം മാറിയോണ ചെൽ പ്പ ജലദോഷോ അങ്ങനെന്തെങ്കിലൊക്കെ വരും ഏഹ്ഏഹ് പിന്നെ അവിടുന്ന് ഇങ്ങട്ട് പോന്നഴിഞ്ഞ പിന്നിതെ അതുപോൽതന്നെ ഇവരൊന്ന് സെറ്റായി വരുമ്പയ്ക്കും ഓഹ് അയി വയ്യണ്ടാവും അങ്ങട് ഇവിടെ ഇപ്പ ഈ എടയ്ക്ക് ചൊമയൊക്കെ മാറിയുള്ളൂ ചൊമയ്ക്കാണ് പറഞ്ഞാൽ ചെലപ്പോ ചെറിയ കു പിന്നെ എടുത്ത് വന്നിട്ടാ ചൊമക്ക്യാ
ആഹ് കുട്ട്യോൾക്കൊക്കെ പെട്ടന്ന് ഇതാവേ കുട്ട്യോൾക്കൊ ഒക്കെ പെട്ടെന്ന് ഒരു പ്രതിരോധ ശേഷി ഇല്ല്യാത്ത കുഞ്ഞു കുട്ടികളല്ലേ ഓഹ് പെട്ടെന്ന് ഇതാവും
ആഹ് അങ്ങനോക്കെയായിട്ട് എവിടെ അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലന്നെ കൊണ്ടോയി
ആഹ് വിടെടുതന്നെ
അതല്ലേ ആഹ് ഞ്ഞിപ്പോ കൊണ്ടുവാൻ പറഞ്ഞോ അഞ്ചോസം കഴിഞ്ഞിട്ട്
ഏഹ് ഇപ്പൊ പനി എങ്ങനാച്ച മരുന്ന് കൊടുത്ത് കഴിയുമ്പോ അതാ പനി നിക്കും അതിന്റെ ഇത് കഴിയുമ്പോ പിന്നീം പനിക്കും നാവ് നല്ല ആഹ്
കണ്ടലേ
നാല് മണിക്കൂർ കഴിയുമ്പോ പിന്നിം പനിക്കും നല്ല പനീശ നല്ല പനി വറ ച്ച് പനിക്കാ പൊതച്ചു മുടി കെടക്കാള് കാണുമ്പോ തന്നെ വിഷമം തോന്നും നമുക്ക്
ആഹ് ആഹ് അഹ് ശരിന്നേ ഇവിടതാ വൻക്ക് പനി വന്നല് നമ്ക്ക് മറ്റേ ഒരു ഗുളികയിണ്ട് പിക്സ് എളകാറുണ്ട് ഇവനിക്കേ അപ്പൊ പിന്നെ അടുത്തിന്റേതായിട്ടുള്ള ഗുളിക ഇണ്ട് അപ്പ അവെര് പറയും മര്ന്ന് കൊട്ത്ത് അഞ്ച് മണിക്കൂർ നോക്കിയെന് ശം ശേഷം കൊടുത്ത മതി പറയും അയ്യോ എനിക്ക് പനി വന്നാനിക്ക് പേടിയാണ് രാത്രി ഉറ ണ്ടാകത്തില്ല ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കണം
ആഹ് ഇവന്റെ ചെറിയാൾക്ക് ആ ചെറിയാൾക്ക് ഇതുവരെ കൊഴപ്പൊന്നും ഇല്ല പക്ഷെ ഓനിങ്ങനെ ഒട്ടിയൊരുമ്മി നടക്കാണ് അപ്പൊ ഓൻക്ക് ഇപ്പോ ആഹ് ആഹ് പേടിയാണ് ഇങ്ങനെ പനിക്കോന്ന് ഇള്ളതെ
പേടിയാ അത് ശരിയാണ് ഒരാൾക്ക് വന്നാ മതിയല്ലോ
ആഹ് പിന്നെ മൂന്ന് മൂന്ന് എനിക്ക് മൂന്നാണല്ലോ ഓ മൂത്താളിവിടില്ല മൂത്താൾ എന്റെ വീട്ടിലാണെ ആഹ് മോൻ ഇന്ന് വന്നിര്ന്നു ഇവനെ കാ അവിടെണ് സ്കൂള് പഠിക്കണത് സ്കൂളും മദ്രസയിലൊക്കെ അവിടെ പോണത്
ആഹ് ഇപ്പ ഇവെടെ രണ്ടാളെ ഒള്ളു
ഇവിടെ രണ്ടാളും ഞാന് എന്റെ രണ്ടാമത്തെ മത്തെ പ്രസവത്തിന്റെ സമയത്ത് അവിടെ ഓനങ്ങനെ ആക്കിയതാ സ്കൂളില് ആഹ് അപ്പ നാല് കൊല്ലായിട്ട് ആൾ അവിടെയാണ്
അതെല്ലേ ആ അപ്പൊ രണ്ടെണ്ണം നോക്കിയാൽ മതി
രണ്ടാമെത് നോക്കിയാ മതി ഓൻ നാലിലാണ് ഇപ്പോ ഇഞ്ഞ് നാ അയുടെ എൽ പി സ്കൂളിലാണവൻ പഠിക്കണതേ അപ്പൊനി നാലാം ക്ലാസ് കഴിഞ്ഞ അഞ്ചാം ക്ലാസില് ഇവിടെയെവിടെയങ്കിലും ആക്കണമെന്ന് വെച്ചിട്ടാണ്
ഉം ഉം
ഉം അങ്ങനെയൊക്കെ ആണ് അപ്പ ഓനിന്ന് വന്നി രുന്നു അവ്ട്ന്ന് ഉമ്മിം ഉപ്പിം ഒക്കെ വന്നിരുന്നു ഇന്ന് എന്നെ കാണാൻ വേണ്ടിട്ടെയ്
ആഹ് ആഹ് എന്നിട്ട് പോയി അതെല്ലേ അപ്പൊ ഞാറാഴ്ച്ച ച്ചീണം മാറ്റി നിന്നെയ് ഒന്നും ഇല്ല ഇവെടെ
ഇനിയിപ്പോ ഓനിക്കും പനിച്ചു കഴിഞ്ഞാല് ബു ബുദ്ധിമുട്ടാവൂലേച്ചിട്ട് ഞാൻ പർണ് ഇയ്യ് പെയ്ക്കോ ഓൽക്ക് ഇപ്പം നിക്കെണംന്ന് ഇണ്ട് അവനി പനിച്ചാല് ഓന് എടങ്ങാറാവും അവിടെന്നെപ്പന്റെ ഓരട്ത്തല്ലേ അപ്പൊ ഓരിക്ക്‌ എടങ്ങേറാവേണ്ടന്നു വെച്ചിട്ട് ഞാൻ പറഞ്ഞു നീ നിൽക്കണ്ടന്ന് പറഞ്ഞു ഞാന്
ആഹ് എന്താ അറിയോ വന്ന് പർണാ ഭയങ്കര ക്ഷീണും ഉള്ളിൽ നല്ല
ആഹ് പിന്നെ അത് അല്ലെയ് ഇവരൊക്കെ എങ്ങനെ അറിയോ മര്ന്ന് തീരെ കഴിക്കൂലെയ്
ആഹ് അതാണ് പ്രശ്നം വന്ന
അതാണെയ് മര്ന്ന് എപ്പ് അത്ര ഇപ്പൊ വല്യ മോൻ നാലാം ക്ലാസ്സില് പറഞ്ഞിട്ട് കാര്യല്ല്യ മരുന്ന് കഴിക്കന്യേയില്ല എത്ര അടി വാങ്ങുന്നറിയോ ഒന്ന് കുടിച്ച് കിട്ടണെങ്കി
ഐശ്ശേരി എന്റെേതും അങ്ങനെത്തന്നെയായിരുന്നു മരുന്ന് ചെറുപ്പത്ത് കുടിച്ചെ പക്ഷെ ഇപ്പ ആള് ഓക്കെയാണ്‌ട്ടോ ഇപ്പൊ ഏത് മരുന്നുണ്ടെങ്കിലും വേഗം കുടിച്ചോളും അന്നിട്ട് ആ പാത്രത്തിലാക്കി കൊടുത്താ മതി ആള് വേഗം പക്ഷെ കൂടെ വെള്ളോം വേണോം ആൾക്ക് അത് കഴിഞ്ഞ ആൾ
പിന്നെ ഇബെൻ അങ്ങെൻ തെന്നെ മൂത്ത ആൾ വെള്ളം വാണം വെള്ളം ഞാൻ കൊടുക്കൂല വെള്ളം കുടിച്ചാല് അതിന്റെത് എങ്ങനെ കിട്ടുവാ മരുന്ന് പെട്ടെ
ആ ചെല കുട്ടികള് വെള്ളം കുടിച്ചോടനെ ഛർദ്ദിക്കേം ചെയ്യുന്ന കാണാം
ആഹ് ഇപ്പൊ രണ്ടാമത്തെ ആള് അയുടെ ഹോസ്പിറ്റെല്ൽ പോയി വന്നെയ്ന് ശേഷം മര്ന്ന് കുടിക്ക്ണ് ഇല്ല അയിൽ ഹസ്ബൻഡ് ഇക്ക കൊറേ അങ്ങട് പറഞ്ഞു അത് ചെയ് ഇക്കാ പറയും അടിക്കുവോക്കെ ചെയ്ത് അയിന് ശേഷം ആൾക്ക് പേടി കുടുങ്ങിപ്പോ മരുന്ന് തായോ ന്നു പറി സമയാകുമ്പോ പേടിച്ചിട്ട് അത് നമ്മെൾ അത്ര നമ്മെക്ക് നമ്മ ഇത് എടങ്ങേറാണ് കാണുമ്പഴേ ഇവര് കഴി അഹ് ഇവെര്ക്ക് അഹ് മൻസ്സിലാവൂലെയ്
നമ്മുക്ക് എങ്ങനെങ്കിലും അവരെ സോപ്പിട്ട് മാറ്റി എടുക്കം പിന്നെ പഴയതുപോലെ ഓക്കെ അതാണ് നമ്മുക്കുള്ളൊരു ഇത്
ഭക്ഷണം കഴിക്കൂല ഇവരിങ്ങനെ കളിച്ച് ചിരിച് നടക്കു നടക്കണേല്ല എങ്ങനെ മൂടി പൊതച്ച് കിടക്കണ് കാണുമ്പോ നമുക്ക് ഭയങ്കര വിഷമാവേ
ഉം അതക്കാതെ അങ്ങനെ നല്ല ഫുഡ് കൊടുക്ക് കഞ്ഞിയൊക്കെ ആക്കീട്ട് കൊടുത്താലും മതി എന്തെങ്കിലുമൊക്കെ നല്ല
പറ്റൂല ഓന്ക്ക് ഇതുപോലെ ഒന്ന് ഫ്രൂട്ട്സ് ആയാലും ഒന്നും പറ്റൂല പറ്റൂല ഒന്നും കഴിക്കൂല എന്ന്
പേടി ഞാൻ പിന്നെ ആള് കളിച്ചില്ല വടിയെടുത്തൊ തൊള്ളിയിട്ടിട്ടൊക്കെ ആകുമ്പോ കുറച്ചൊക്കെ കഴിക്കും ഏ അല്ലെങ്കിൽ നടക്കില്ല്യാ അച്ഛനൊന്നും ഒരു പേടിയില്ല
പറ്റുന്നദ് ഞാൻ കഞ്ഞി വേണോയ്‌ച്ചുമ്പോ ഓന്ക് വേണ്ട അപ്പ ഞാന്നിഇവൻക്ക് സോയാബീൻ നല്ല ഇഷ്ട അപ്പൊ വാ പൊരിച്ചതൊക്കെ അപ്പൊ ഞാനത് പൊരിച്ചിട്ട് ബിരിയാണി പോലെ ഇങ്ങനെ ആക്കി കൊടുത്തു എന്ന അതെങ്കിലും കൊറച്ചെങ്കി കൊറച്ച് എന്തെങ്കിലും ഒക്കെ അപ്പം ആയി കിട്ടിയ സമാധാനമാണല്ലോ ചിട്ട്
ഉം ഉം
അങ്ങനെ അതൊക്കെ കഴിച്ച ആള് കൊറച്ചൊക്കെ കഴിച്ചു ഒറങ്ങി
അതല്ലേ ആഹ എന്നാ ശരി എന്നാ നാളെ വിളിക്കി ആഹ ശരിട്ട് ആഹ് ഓക്കെ ആഹ ശരി